ബാക്കി പറയ
ഹലോ
കേൾക്കാം മോ ബാക്കി പറഞ്ഞ
ആഹ് എവിടെ എത്തിയടി
മറ്റേ അവൻ ഇത് ഇതാണെന്ന് പറയുന്ന മറ്റേ.. ആഹ് ന നാമികെന്തോ. ആ ഒരു വൃത്തികെട്ട ഇൻറൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു..
അരിന്നണ്ണ പ്പനാമി ഒരു കള്ള ഇൻറൻഷൻണ്ട് അത് പിന്നേ പറയോള് അടുത്ത ക്രൂമേറ്റ് അപ്നാമി.. അപ്പൊ നാമി അപ്പൊ നാമിയാണ്.. നമ്മളെ ഷിപ്പിലെ നാവിഗേറ്റ് നാവിഗേറ്റർ എന്ന് പറയുമ്പോ.. ഈ ഡയറക്ഷനൊക്കെ നോക്കി പോണത്..
ആഹ് ആൾ.
നമ്മള് സ്പോർട്സ്മാനായി. ഏഹ് നാവിഗേറ്ററായി അടുത്ത അടുത്ത ആളാണ് സാഞ്ചി.. സഞ്ചയല്ല സാഞ്ചി..
സാൻഞ്ചി. ഓക്കെ.
ജി സാഞ്ചിന്ന് പറയുന്നത് കുക്കാണ്..
സാഞ്ചിയാണോ. ഫാഞ്ചിയാണാ.
സാഞ്ചി എസ് എ എൻ ജെ ഐ.
ഓക്കെ കുക്ക് ആണോ...
കുക്ക് ആണ്ഷ് അപ്പൊ സാഞ്ചീ റസ്റ്റോറന്റില് വർക്ക് ചെയ്തോണ്ടിരിക്കായിരിക്കും.
ഉം
അല്ലല്ല സാഞ്ചിയല്ല. സാഞ്ചിയല്ല. അതിന് മുമ്പ് ആഹ് ഊസാപ്പ്. ഊസാപ്പ്..
അന്ദ്രെരു ലുസ. ഊസാപ്പ..
ഊസാപ്പ്. നാവി കഴിഞ്ഞിട്ട് ഊസാപ്പ്.
ഓക്കേ..
ഓക്കെ.
ഊസാപ്പ് ന്ന് പറയുന്നത്. ഹ്. ഊ. ഊസാപ്പ് എന്ന് പറയുന്ന ഒരുക്യാരക്ടർ ന്ന് പറയുന്നത്.. ഭയങ്കര. പേടിത്തൊണ്ടനാണ്..
അവൻ എന്തൊരു ജോലി..
അവനാണ് അവനാണ് ഷിപ്പിലെ സ്നൈപ്പർ ഭയങ്കര ഉന്നോണ് അവന്റെ സ്നൈപ്പർ നമ്മള്..
സ്നൈപ്പർ ഇല്ലേ ആഹ്.. അപ്പോ ഭയങ്കര ഉന്നോണ്.. അപ്പൊ ഈഈ ഭയങ്കര കള്ളോണ് കള്ളത്തരം പറയുന്ന ഒരു.. നേച്ചറാണ് ഉസാപ്പിന്റെത്..
അപ്പൊ ഊസ്. ഊസാപ്പിനന്ന് പറയുന്നത്.. അവൻ ബ്രി വോറിയർ ഓഫ് ദി സി ആവണോന്നാണ്..
ദി ആര്യർ ഓഫ് ത. സി ബ്രേവ..
ആഹ്
ഓക്കെ
ബ്രേവ് വാരിയർ ഓഫ് ദി സി ആവണമെന്നാണ് ഓസാപ്പിന്റെ ആഗ്രഹം
അപ്പൊ ഇത്രയും നേരം പറഞ്ഞ ലൂഫി ആ മറ്റേ സോറോ പ ഏ ലൂഫിക്ക് സോറോ പിന്നെ ബിനിയാ പിനിയാ
നാമി
ആ നാമി ഇപ്പൊ പറഞ്ഞ ഉസാപ്പ് ഉസാപ്പ്
നാലു പേരായി ലൂഫി രാമസ് കിങ് ഓഫ് ദി പൈററ്റ്സ് സോ സോറോ സ്വോർട്സ്മെൻ ആവണം നാമിക്ക് ന മേപ്പ് വരയ്ക്കണം ഊസ് ഊസപ്പിന് ബ്രേ ഓരൊ ഉളത്തി സിആവണം
ഒക്കെ.
അപ്പൊ ഇവരെല്ലാരും കൂടെ ആ ആം യപ്പൊ. വീ ഹവട ഈഈ ഊസ ഊസാപ്പിന്റെ നാട്ടിൽ നാ ഊസാപ്പിന്റെ ആവണ അവള ഊ ടെ. ഒരു അയലെന്റിൽ ചെല്ലുമ്പോഴാണല്ലോ ഈ യൂസ് ആപ്പിനെ കിട്ടുന്നത്
അവിടെ എത്തീട്ട് അയ്ലെറ്റീ പോണം
എടി ഓരോത്ത ഓരോരോ ഇതില് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴല്ലേ ഓരോത്തെ ഓരോത്തരെ കിട്ടുന്നത്
അത് തന്നെ അപ്പൊ ഇവര് ചെന്ന് ആ ഓരോ സ്ഥലത്ത് ഓരോ ആൾക്കാരെ തിരക്കി പോണോ അതോ എക്സ്പെക്റ്റഡായിട്ട് ഇവരെ കിട്ടുന്നെ
അഡ്വെഞ്ചർ അഡ്വെഞ്ച് ചെയ്ത് ആ ഓരോ അഡ്വെഞ്ചറിന് പോകുന്നതാണ് അങ്ങനെ പോയി പോയാണ് ഓരോരുത്തരെ കിട്ടുന്നത് ഈ ലൂഫി ആദ്യം വന്ന് ഇറങ്ങുമ്പോ അവൻ ഒരു ഒരു ഡപ്പ ഡപ്പ ഒരു ബാരലിന്റെ അകത്താണ് വന്നിറങ്ങുന്നത്
ആ
പിന്നെ സോറോനെയും നാമിനെയും കിട്ടുമ്പോ അവൻ മറയിൻ ഫോർട്ടിന്റവിടുന്ന് ഒരു ചെറിയ കപ്പൽ അടിച്ചു മാറ്റും ഒരു ഷിപ്പ് ചെറിയൊരു ബോട്ട് കണക്ക്
ആര്
ലൂഫി സോറോ നാമിയും കൂടെ
ഓ
അതിലാണ് പിന്നെ പോണത് പിന്നെ അവരൊരു
നടിയില്ലേ നടിയില്ലേ
നടിയും വടിയും ഒന്നും ഇല്ല പറയട്ടെ
ഏ നടില്ലേ
എടീ ഇവരൊക്കെ തന്നെ നടനും നടിയും
ആ അല്ല ഇനീം പെണ്ണുങ്ങളുണ്ട നാമി അല്ലാതെ
ഉണ്ട് ഉണ്ട് ഉണ്ട് പറയാൻ വിട് അപ്പൊ ഇ ഇത്രയാണ് അപ്പൊ അവിടെന്ന് ഷിപ്പടിച്ചു മാറ്റിയിട്ടാണ് ഇവര് ഒരു ഐലൻഡ് ചെല്ലുന്നത് ഒരു ഐലൻഡ് ചെല്ല അപ്പൊ അവിടെന്നാണ് ഊസാപ്പിനെ കിട്ടുന്നത് ഈ ഉസാ പിന്ന് അവിടെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട് അവ അവളെ പേരാണ് കായ
കായ
കായ അപ്പൊ അവള് ഭയങ്കര റിച്ച് ആണ് പക്ഷെ അവക്ക് ഭയങ്കര അവള് ഭയങ്കര സിക്കായ സിക്കാണ് അവള്
എന്തേരാണെന്ന് സ്ട്രിക്റ്റ
സ്ട്രിക്ട് അല്ല സിക്ക് അവക്ക് വയ്യ
ഓ ആന്തെര്
അവക്ക് ഭയങ്കര വീക്ക്നെസ്സ് അവക്ക് എന്തോ അസുഖാണെന്ന് തോന്നുന്നു ഇനിക്ക് ഓർമ്മയില്ല
ആ കൊറേ ആ ഓക്കെ
പക്ഷെ ഭയങ്കര റിച്ച് ആണ് ആള് അപ്പം ഉ ഉസാപ്പ് ഇത് പോണന്ന്റിയുമ്പോ പൈലസ് അവരെ കൂടെ ചേരുന്നന്നറിയു പ്പോ ഏ അവിടൊരു കാശ് കായവാവന ഒര് ഷിപ്പ് കൊടുക്കും ഇവർക്കെല്ലാവർക്കും കൂടെ
ആഹ്
അതിലാണ് പിന്നെ അവര് പോണത് ആ ഷിപ്പിന്റെ പേരാണ് ഗോയിങ് മേറി മേരി ഗോയിങ് മേരി ആ ജി ഒ ഐ എൻ ജി എം എ ആർ വൈ ഗോയിങ് മേരി
ഗോയിങ്ങ് മേരി ഓക്കെ ആ
അപ്പൊ ഈ പിന്നെ അങ്ങോട്ടുള്ള യാത്ര ഈ നാല് പേര് ഈ ഗോയിങ്ങ് മേരിയിലാ
ഓ അപ്പഴത്തേക്കി അപ്പ ഈ കാ കായേടെ അവിടിന്ന് പോവോ അവൻ
ആ അവര് പോവും കയ്ക് യാത്രയും പറഞ്ഞ് ഇവർക്ക് ഏ ഉസാപ്പിന് ഇവര് ഇവർക്ക് എല്ലാർക്കും പത്ത് പതിനഞ്ച് ആ പതിനേഴ് വയസ്സാവത്തേ ഒള്ളൂ അവള് അത്ര വയസ്സേ ഒള്ളോള്ളൂ അവർക്ക്
മനസ്സിലായി
ആഹ് അങ്ങനെ അങ്ങനെ അവര് പോവുമ്പ കായോവിട്ന്ന് പോമ്പ അടുത്ത അടുത്തോരു ഇത് കടലിലാണല്ലോ ഓരോരോ ഐലൻഡും ഓരോ ഓരോ അഡ്വെഞ്ചറോക്കെ ഒള്ളത് കാരണം പൈലസല്ലേ അപ്പാടു അപ്പ അടുത്തെന്ന് പറയുമ്പോ ഇവർക്ക് ചെന്നിറങ്ങുമ്പോ ഇവരോരു ഹോട്ടലി ചെല്ലും ഹോട്ടൽ എന്ന് പറയുമ്പോ ഒരു സീയ കണക്ക് ഏയ് അത് നടത്ത ഹോ അപ്പ ഹോട്ടൽ നടത്തുന്നെന്ന് പറ നടത്തുന്നത് ഓനാണേ അപ്പവിടെന്നന്ന് അവടാ ഇവര് ഫുഡ് കഴിക്കാ എറ നിക്കുമ്പോഴാണ് സാഞ്ചീനെ കിട്ടുന്നത് സാഞ്ചി സാഞ്ചിയോട് സാഞ്ചി
സാഞ്ചി ആ അതാണ് പറഞ്ഞ അഞ്ചാമത്തെ ആളല്ലേ
ആഹ് അവനാണ് കുക്ക് അവ അവ അങ്ങനെ ആഹ്
മ്
സാഞ്ചിനെ കിട്ടും സാഞ്ചിയാണ് ഷിപ്പിലെ കുക്ക് അവിടുന്ന് സാഞ്ചീനെ കിട്ടിട്ട് ഇവർക്ക് എല്ലാർക്കും ഓരോരോ ബാക്ക് സ്റ്റോറീസ് ഒണ്ട് കേട്ടാ അതൊക്കെ പറയാ കുറേ ടൈം എടുക്കും അപ്പ ഞാൻ പറഞ്ഞു തരാം ഇപ്പ ഞാൻ അല്ലാതൊക്കെ പറഞ്ഞെരാ അങ്ങനെ അവടെന്ന് ഈ സാഞ്ചിനിയും കിട്ടിയിട്ട് എവര് പോം സാഞ്ചിനിയും എടുത്ത് അവടെ കൊറെ അടി ഇടിയൊക്കെ നട ക്കുന്നോണ്ട്
സാഞ്ചിനിക്ക എങ്ങനാണ് ആഗ്രഹം അപ്പം
സാഞ്ചീ എന്ന് പറയുന്നത് ഭയങ്കര കുക്കാണ് കേട്ടാ അപ്പൊ സാഞ്ചി ആഗ്ര ആഹ് വല്യയ അവനെന്ന് പറയുന്ന ഓ ഓൾ ബ്ലൂ ഓൾ ബ്ലൂ കണ്ടു പിടിക്കണോന്നാണ് ഓൾ ബ്ലൂ എന്ന് പറയുമ്പോ ഈ ഷെഫ് ആരാ ഒര് ഡ്രീം ആണ് ആ സ ഓൾ ബ്ലൂ എന്ന് പറയുന്ന ആ പല പല സീ ഫുഡും സീ അങ്ങനെയോള്ള ഒരു ഒര് സ്ഥലവു ആണ് അത് കണ്ടുടിക്കണോന്നാണ് സാഞ്ചിടെ ആഗ്രഹം
ആ സു കൊള്ളാം
ഓക്കെ അങ്ങനെ പിന്നെ കു പിന്നെ കഥ ഫുള്ള് പോണത് ഈ അഞ്ചു പേര് വെച്ചാണ് ഈ നാമീടെ കഥയന്ന് പറയുന്നത് ആ ഇ നാ ആം ഈ ആർലോങ് എന്ന് പറയുന്ന ഒരു പൈററ്റ് പണ്ട് നപ്പനാമി ചെറുപ്പമായിരിക്കുമ്പോ അനാമിയുള്ള ആ വില്ലേജില് വന്നിട്ട് ആ അവിടുത്തെ എല്ലാരെയും ഞൻ ഓടെ എല്ലാരെയും ആഹ് ഉം ഭീഷണിപ്പെടുത്തി അവിടുന്ന് പൈസയൊക്കെ മു കുട്ട വരുന്നു ഈ ദുഷ്ട പൈരറ്റ ആർലോ എന്ന് പറയുന്നെ അപ്പൊ അതിന്റെ എടീൽ നാമീര നാമീരെ അമ്മേനെ കൊന്ന്കളയും
ഓ അവമാരിയെന്നെ
ആ ദുഷ്ടന്മാര് ആ എന്നിട്ട് നാ മേ പിന്നെ അപ്പൊ നാമി അന്ന്ട്ട് നാമിയെ സിസ്റ്ററിനക്കെ പിടിച്ചു വെക്കും
നാമിക്ക് സിസ്റ്ററൊണ്ടോ?
ആഹ് ഉണ്ട് ഉണ്ട് അപ്പൊ നാമിന്റെ സിസ്റ്ററിനെയൊക്കെ പിടിച്ചുവെക്കുമ്പോ ഈ നാമി ചെറുപ്പമായിരിക്കുവല്ലേ അപ്പൊ നാമി പറയും എന്ന അവളെ വിട് എന്നെ കൊണ്ടൊയ്ക്കോ. ഈ അപ്പൊ ഈ ആ ഹോൾ വിള്ളെ വില്ലേജും ഈ പയെ ഈ ദുഷ്ട പൈരറ്റ്സിന്റെ കണ്ട്റോൾള്ളായിരിക്കേ അപ്പൊ നാമി പറയും ഏ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വർക്കയ്യാം ഏഹ് നിങ്ങൾ പറയുന്ന പൈസ തന്ന് എന്റെ വില്ലേജിനെ ഫ്രീ ആ ഫ്രീ ഫ്രീ അവളെ ആക്കണം എന്നൊക്കെ
അ അപ്പൊ അതാണ് അവളെ ഒരു ഇൻഡൻസ് ഉണ്ടന്ന് പറഞ്ഞെ
ആ അതാണ് ഈ നാമിങ്ങനെ ഈ മോട്ടിക്കാൻ തൊടങ്ങുന്നത് എന്ന് വെച്ചാ അവിടുന്ന് മോട്ടിച്ചിട്ട് ഈ ആർലോങ്ങിന് കൊടുക്കും എന്നിട്ട് ഇങ്ങനെ ഈ അവള അവള ഐലന്റിനെ അവന്റെ ആ പിടിയിന്ന് ഫ്രീ ആക്കി ഏർലോങ്ങന്ന് പറയ്ന്ന ദുഷ്ട്ട പയ്ററ്റിന് പൈസ വേണം ഏ അങ്ങനെ എട്ട നാമി പ എന്തിന് അഞ്ചു വയസ്സ തൊട്ട് അങ്ങാണ്ട് ഇവന്റെ പിടിയിലായിരുന്നു യാഗോങ്ങിന്റെ
ഓ അപ്പൊ അനിയത്തിയാണാ ചേച്ചിയണാ മറ്റേടി സിസ്റ്റർ
അനിയ അനിയത്തിം ച്ചേച്ചിയണെന്ന് തോന്നുന്നു.
ആഹ്
ഏ ഒര അമ്മേരയല്ല ഈ അല്ലാതാ ഈ അമ്മ എടുത്ത് വളർത്തുന്ന മക്കള്
ഓ
അങ്ങനെ
ഇര് അമ്മേനെ കൊന്നെളയല്ലേ
ആ അച്ഛ അച്ഛല്ല്യ അമ്മന്ന് പറയാൻ ദത്താ ദത്ത അമ്മയാണ് ആ അമ്മയന്ന് പറയുമ്പോ പണ്ടത്തെ ഒരു മറയിനായിരിക്കും
ആഹ് കൊള്ളാം ആ മനസ്സ് അപ്പൊ ഈ
ഊസാപ്പിൻ്റെ
ലൂഫി
ലൂഫി ക്ക് ലൂഫിക്ക് ഇല്ല അതു അലൂ ലുഫിന്റെ അമ്മേര് ഒന്നും കാര്യം പറയുന്നില്ല ലൂഫിന്റെ അച്ഛന്റെ കാര്യം പറയുന്നുണ്ട് ലൂഫിന്റെ അച്ഛന്റെ കാര്യം പറയുന്നുണ്ട് അത് ഇപ്പഴൊന്നുല്ല കൊറച്ച് കഴിഞ്ഞു
ഓക്കെ
ലൂഫിന്റെ കഥയില്ല ലൂഫി അമ്മേന്റേം അച്ഛന്റെ കഥയൊന്നുംഅല്ല ഏഹ്
മനസ്സിലായി മൻസിലായി
അതെ ഈ ലൂഫിക്ക് വലിയ ബാക്ക്ഗ്രൗണ്ട്ല്ലേ ലൂഫി ലൂഫിക്ക് ലൂഫിക്ക് ചെർപ്പായിരിക്കുമ്പോ ഇ ലൂഫി ലൂഫി ചെറുപ്പായിരിക്കുമ്പോ ലൂഫിക്ക് ക്ക് ഭയങ്കര ബയസാവണന്ന് ഒക്കെ ഭയങ്കര ആഗ്രഹവല്ലേ അങ്ങനെ അവന്റെ ആ സ്ഥലത്തോട്ട് ഒരു പൈരട്സ് പറ ഷാങ്സ് എന്ന് പറയുന്ന ഒരു പൈരട്സ് പൈലറ്റ് പൈലറ്റും അവന്റെ ഗ്രൂപ്പും വരും സാങ്സൺ എന്ന് പറയ പാവമായിരിക്കും കേട്ടാ
ഉം
ഈ ഈ നമ്മൾ ഈ ഡബിൾ ഫ്രൂട്ട് തിന്നും അപ്പോ ഈ ആ ആ തിന്നുന്ന ആൾക്കാർക്ക് കടലിൽ സ്വിം ചെയ്യാനുള്ള എബിലിറ്റി പോകും
അപ്പം ഞാനായിക്കോട്ടെ ഇവൻ ഇവര് ഈ ഓരോരുത്തരെ കാണുന്ന സമയത്ത് ഇവരിത് കഴിച്ചിട്ടുണ്ടാകയില്ല ഇനീ എല്ലാവരും ഒരുമിച്ചാണ കഴിക്കുക ഈ ഡബിൾ ഫ്രൂട്ടേ എല്ലാരും ഒരുമിച്ചാണ് കഴിക്കുന്നത് അതാ ഓരോരുത്തരും
ആർക്കാണോ കിട്ടുന്ന അവര് കഴിക്കും എപ്പഴ ഉണ്ട അപ്പൊ കഴിക്കും ചെറിയപ്പ കൊച്ചിലെ കിട്ടുമ്പോ കൊച്ചില കഴിക്കും
ഓഹ്ടി ശരിടി ഇപ്പൊ വിളിക്കാവേ നിക്കേ പോരാമേ.
ആഹ് ഓക്കേടി